അലോ
ന്നില്ലേ
അ കേക്കാം കേക്ക
ഉം എന്തുണ്ടുവിശേഷം
നല്ല വിശേഷം
നേരത്ത് വിളിച്ചോ
ഇല്ലാ
ഉം വേറൊരു നമ്പർന്ന് മെസ്സേജ് വന്നപ്പഴെ വിളിച്ചോ പറ ബിസിയാന്ന് പറഞ്ഞേ അപ്പ ഞാനാ പരേം വിളിച്ചില്ല ഇങ്ങിട്ട് കോള് വരുന്നുണ്ടെനിക്കാരോ
ഓ പഠിക്കാ
മക്കള് പഠിക്കാ മ
അ ആ
ഏ പഠിക്കാ
ആ
ആ ശരി എത്രേ പ്ലസ്ടു
അല്ല ഞാൻ ഡിഗ്രി സെക്കന്റിയറ്
ആ ഏത് വിഷയം അ
മക്കളൊക്കെ ചെറിയ ക്ലാസിലാ
അല്ല വലുത് പത്തില് പിന്നെ ആറില് മൂന്നില് അങ്ങനത്ത ആ ഏജണ്ട്
ആ
പിന്നെ എന്നിട്ട് ഫുഡൊക്ക അമ്മ അമ്മേ ഉമ്മേ
ഉമ്മ
ആ ഉമ്മ റെഡിയാക്കുണ്ടാവൂല്ലേ
ആ
കോളേജക്കെങ്ങനെ പോണ് എങ്ങനെയൊണ്ട് വിഷയം ഇത് പഠിക്കാനൊക്കെ സുഖാ
കൊഴപ്പൊന്നുല്ലാ നമ്മള് പ്ലസ്ടൂനതെടുത്തവെച്ചാ ബേസ്ഡാണെന്നുണ്ടെങ്കി കൊഴപ്പണ്ടാവൂല
അ ആ ഇത് നേഴ്‌സിങ്ങ് ഭാഗയിട്ടാണോ ഇത്
അല്ലല്ല ഇത് കോഡിങ് ഐടി പ്രൊഫഷണൽ അങ്ങനത്തെ സംഭവം
ആ അങ്ങനെയണല്ലേ ആ സെക്കൻഡിയറായിട്ടാല്ലേ
ആ ആ
ഉം ഉം പിന്നെ പഠിക്കാനൊക്കെങ്ങനാ മാർക്കും കാര്യങ്ങളൊക്കുണ്ടോ
കൊപ്പോന്നുല്ല
ഉം ഉം വേറേ മ്മ് പത്തിലും പ്ലസ്ടൂലൊക്കണ്ടായിരുന്നോ മാർക്ക്‌
ആ
ഉം കൺഫ്യൂഷനാവ്ണ്ടോ? ആയി
തറവാട്ടിവീട്ടില് എത്ര മക്കളാ എത്ര ആൾക്കാരാ?
ഞങ്ങളിവിടെ ഹസ്ബൻറും വൈഫും പിന്നെ മൂന്ന് കുട്ടിയളും
ആഹാ
ഉം അഞ്ചാള്
പിന്നെ ആ ഓര ബസ് കേറി പോണം നട ക്കാള്ള ദൂരം പണ്ടത്ത കാലം ഞങ്ങളൊക്കെ പഠിച്ചീനകാലം നടന്നൊക്കെ പോയിനെ പോലൊണെങ്കില് ഓക്കെ നടന്നുപോവാളെള ദൂരൊപ്പുള്ളു, ഇപ്പൊത്തെ കുട്ട്യാൾക്ക് നടക്കാൻ കയ്യൂലല്ലോ.
ആഹ് ആഹ്
കാണേണ്ട് ബുക്കൊക്കേ കാണേണ്ട്
ആഹ്
മ്
ഇന്ന് ഒൻക്കലെനി
പിന്നെ! വീട്ടില് ആരൊക്കേ എന്ന്ട്ട്
വീട്ട്ല് ഇപ്പ ഇമ്മ പിന്നെ രണ്ട് താത്താര്
ഹ്‌മ് ചെറിയ
എന്താ ഹലോ
താത്തമ്മാരെ കല്യാണൊക്കേ കഴിഞ്ഞതാ
ആഹ് രണ്ടാളെ കഴിഞ്ഞതാ
ആ ആ ശരിന്നാ കുട്ട്യളൊക്കെ ഇണ്ടാവുലെ.
മൂത്താൾക്ക്, രണ്ടാത്തെളാടെ കല്യാണ കഴിഞ്ഞട്ട് പ്‌റാആ ഒരു വർഷാവുണുളൂ
ഈഹ് ഇപ്പാ അവടെ ഇല്ലേ ദുബായിലാ
അല്ല ഉപ്പാ ഇവടെ നാട്ടിലാ ഉപ്പാക്ക് ഇവടെ ഒര് ഗ്രോസറി ഷോപ്പുണ്ട്
ആഹ് ശരി ആ ഇങ്ങക്കെന്താ ഫുഡും പാചകും കുക്കിങ്ങൊക്കേ അറിയോ?
ആ കൊർച്ചൊക്കേ
മ് മ് യൂട്യൂബിലേക്കാരല്ലേ
ആഹ്
ഉം എന്താ സ്പെഷ്യലായിട്ടൊക്കെ ഇണ്ടാക്കല്
സ്പെഷ്യലായിട്ട് ഹ് പഴം പൊരി അങ്ങൻ ത്തൊക്കേ
ഉം, പഴമ്പൊരിക്കൊക്കേ എങ്ങനെ മാവൂട്ടലൊക്കേ
പഴമ്പൊരിക്ക് മൈദീം എളളും കൊർചേ മഞ്ഞപൊടിം കൂടിട്ട് ഉപ്പും
ഉം ഉം പഞ്ചസാര ആടേയൂലാ
പഞ്ചസാര അങ്ങനെ ഇടലില്ലാ
ഇല്ലല്ലേ പിന്നെ പഴോക്കെ അങ്ങനെ നിളാക്കത്തിലാഅരിഞ്ഞ്‌ വല്ല്യതാ ഇൻക്യത് ചെറുതാക്ക്യാ ആഅ ങ്ങ്ട് അഭിപ്രായം കമ കമന്റുകളൊക്കെ എന്താ വരല്
കൊയപ്പന്നൂല്യ പിന്നേ ഇണ്ട് എല്ലാരും
ഉം പിന്നെ വെറൈറ്റിം ആഹ്! മഴ്യാ ഇണ്ട്. ഇന്ന് ഉച്ചെൻ്റെ ശേഷം നല്ല മഴായാര്ന്ന് അവട്ക്കോ? ഉം ഉം
കൊർച്ച് പെയ്യും പിന്നെ കൊറച്ച് നിർത്തും പിന്നേം പെയ്യും
ഉം ഉം എങ്ങനെ വേറെന്താ ഇന്നട്ട്
വേറെന്താ ഫുഡ് കയിച്ചാ
ഫുഡ് കയ്ച്ചിട്ടില്ലേ. വെര് മൂന്നാളും പഠിക്കാണ്. പിന്നെ ഹേ ഹസ് ബൻ്റ് ഡ്യൂട്ടിയിഞ്ഞ് വന്ന് കുളിച്ചിട്ടില്ല. അപ്പൊ അഒക്കെ കയിഞ്ഞിട്ട് ഫുഡ് കയിച്ച് പൈനൊന്ന, പത്ത് മണി പത്തരൊക്ക ആവും.
ആഹ്. ലൈറ്റാവൊ കെടക്കാൻ?
ആഹ് ആഹ്. പൈനൊന്ന്, പൈനൊന്നരാവും ടെയ്ലി.
ആഹ്.
ന്ന് നേരത്തെ കയിക്കൊ?
ഇല്ലാ. ഉപ്പ വടെ കട അട്ച്ച് വരാൻ പത്തുമണിയൊക്കെ ആവും. പ്പൊ അകയിഞ്ഞിട്ട്
മ്. എന്താന്ന്? സ്പെഷ്യലെന്താ?
ഇപ്പാ ചോറും ഏ കടലുപ്പേരിം.
മ്. മ് ചിക്കനും ബീഫും ഫിഷൊന്നും ഇല്ലെന്ന് ലെ? ആഹ്. ആഹ്. ആഹ് പിന്നെ? കടലുപ്പേരിന്നിട്ടിഷ്ടാ?
ആഹ്.
ആഹ്. മ്. മ് എന്താ ഏറ്റൊം ഇഷ്ട്ടള്ള ഫുഡ്ഡ ന്താ?
ഏത്? സാധാ ഫുഡോ അതോ? ആഹ് ബിരിയാണി
അഹ്. അല്ല അങ്ങനെ ആയിട്ടില്ല. സ റേറ്റ് ആയിട്ടൊന്നല്ല. അമ്മള് നമുക്കൊരു ഇഷ്ടല്ലേ ഫുഡിന് ചോറ് വിഭാഗത്തില് ആഹ് മന്തിലെ. മ്. പൊറത്ത്ന്ന് കഴിക്കലാ അതോ വീട്ടിലെക്കൊ?
അല്ല പൊറത്ത് പോമ്പൊ കഴിക്കും. പിന്നെ വീട്ടില് മ്മണ്ടാക്കും.
മ് മ് മ് മ് ശരി മ് പ്പൊ പിന്നെ എൾപ്പൊക്കെ എല്ലാർക്കും വെൾ ഇപ്പ പണില്ലേ. വേഗം ഫോൺ വിളിച്ചാ, ഓഡ്റെയ്യാ, വീട്ട്ക്ക് എത്താ. മ് പിന്നെ വേറെന്താന്നിട്ട്?
ങ്ങള് വർക്കിയ്യല്ണ്ടോ?
ഇല്ലേ. ഞാനിപ്പം ഈ പ്രൈമറി ടി. ടി. സി കോഴ്സ് കഴിഞ്ഞതാണ്. പക്ഷെ ജോലിക്കൊന്നും പോയിട്ടില്ല. അപ്ലൈ യ്തിട്ടില്ല.
ആഹ് ആഹ് ആഹ്
വീട്ടില് ഇരിക്ക്ന്ന് ഈ ഗ്രൂ ത്‌ല് ഗ്രൂപ്പില് കൊറേയോ കൂടീട്ട്?
ഇല്ലല്ലാ വർഷായിട്ടോള്ളോ ങ്ങള് കൊറേ ആയ്യോ? ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കാണ്ടോ? ഹലോ കേക്കാ ഹലോ സംസാരിക്ക കേക്കണില്ലൊന്നും അങ്ങൊട്ടും പറയാന്ന കേക്കണില്ല. ഇങ്ങട്ടും പറയിണ ഇതരെ കൊഴപ്പണ്ട്